വലൈക്കും ഇസ്ലാം എന്തൊക്കെയാണ് ഫുഡൊക്കെ ആയോ
ഫുഡ് ഇന്ന് ഉച്ചക്ക് പരിപാടി ഉണ്ട് പിന്നെ എന്താണ് രാവിലക്കത് ഫുഡ് ആയി കുട്ടി കുട്ടികളൊ ഒക്കെ പോയി എല്ലാ തറവാട്ടിൽ ഉം എന്താണ് എളയഛന്റെ മോള് പ്രായം തെങ്ങി കുളിക്കൂലേ
ആഹ് ആഹ് ആ
അങ്ങനത്തെ പരിപാടിയാണ് അപ്പോം പിന്നെ ഇന്ന് വീട്ട് ചോറ് ആഹ് ചെല്ലോടത്തൊക്കെ ഉണ്ട് ഞങ്ങള് ന്റെ വീടിനവിട എവിടൊക്കെണ്ട് ന്റെ കല്യാണം കഴി
ആഹ് ഏതു ഭാഗത്ത ഒരു മോശായിട്ട് അങ്ങനെ പരിപാടിയ ഒന്നും ആക്കലില്ല വേറള്ളൊരു അറിയുമ്പളേ കൊറവല്ലേ
ഉം ഉം ഉം
എത്രേ പഠിക്കണ കുട്ടിയാ
എന്റെ കുട്ടികള് ഒന്ന് രണ്ടാം ക്ലാസ്സില് ഒന്ന് ഒമ്പതാം ക്ലാസ്സില് ഒന്ന് ഒന്നര വയസ്സായ കുട്ടി
ആഹഹ് നല്ല ഗ്യാപ്പുണ്ട് ഇവിടെ നാല് കുട്ടികളാണ് ഉം ആ രണ്ട് ആൺ കുട്ടികളും രണ്ട് പെൺകുട്ടികളും
ആഹ് ആഹ്
മൂത്തത് ആറാം ക്ലാസ് പിന്നെ നാലാം ക്ലാസില് പിന്നെ യു കെ ജി മറ്റേ ചെറുതിനു ഇപ്പ തൊണ്ണൂർ ആയി
ആ എന്ത് ആൺകുട്ടിയളാ
അല്ല രണ്ടാണും രണ്ട് പെണ്ണും
ആ രണ്ട് ആണും രണ്ട് പെണ്ണൂല്ലേ ആ ആ അപ്പൊ രണ്ടും ആയി എല്ലാ ഈ ആ എനിക്ക് മൂന്ന് ആൺ കുട്ടി മൂന്ന് കുട്ടികള്
ആഹ് മൂന്ന് ആൺ കുട്ടികൾ
ഉം ഉം
പിന്നെന്താ ആ കുട്ടിക്ക് അല്ല വലുതായ കുട്ടിക്ക് എത്ര
ഒമ്പതാം ക്ലാസ്സില്
ആഹ് ഒമ്പതിൽ എത്തിയിട്ടേ ഉള്ളൂ ലെ
മൂത്താളും
ഉം അതല്ല അതല്ല അങ്ങനെയല്ല ഇപ്പൊ പരിപാടിയുണ്ടെന്ന് പറഞ്ഞല്ലോ
ആ ആ കുട്ടിക്ക് എന്താണ് പന്ത്രണ്ട് വയസ്സ് ആയിട്ടോള്ളു
ആഹ് അത ഞാൻ ചോദിച്ചത് ഇപ്പോ എല്ലാർക്കും നേരത്തെ ആകുന്നുണ്ട്
ആ ഏഴാം ക്ലാസ്സിലാണ്.
ആ ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇപ്പൊ എന്റെ മോളും ഇപ്പൊ നാലാം ക്ലാസ്സിലാണ്. എന്നാലും പേടിയാണ് കാരണം ഒമ്പത് വയസ്സിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിണ്ടല്ല ഉം അപ്പൊ ഇപ്പഴും പേടിയാ പോണത് പ്രതീക്ഷിക്കാം നമ്മൾക്കാവുമ്പോ ഹിന്ദൂസ് അച്ഛനകോ അങ്ങനത്തെ പ്രശ്നമല്ല ശ്രദ്ധിക്കണ്ടേ
ആ ആ ആ തന്നെ തന്നെ തന്നെ ഉം എന്താ ഉച്ചക്ക് ഉണ്ടാക്കി ഫുഡ്
ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് കുട്ടികൾ സ്കൂളിക്ക് പോയി ചെറിയ കെട്ടിയവൻ ഉള്ളപ്പോ അപ്പോ ആ ഫുഡ് ചോറുണ്ടാക്കി പിന്നെ കാബേജ് ഉപ്പേരി വെണ്ടക്കക്കറി
ആ ആ ആ മീൻ വാങ്ങാറില്ല
മീൻ പിന്നെ വാങ്ങിട്ടില്ല പെരുന്നാളിന് ശേഷം വാങ്ങിട്ടില്ല ബീഫ് ഉണ്ടായിരുന്നു. ആ ഇപ്പൊ രണ്ട മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞത്.
ആ ആ ആ
വാങ്ങൽ
ആ ആ ആ കുട്ടികൾ ആ മീൻ കുട്ടികൾ മീൻ കഴിക്കാറില്ലേ
കുട്ടികള് ഉച്ചക്ക് അവ്ട്ന്നാ തിന്ന്ണതേ അപ്പൊ മീം
ആ അതവര് ആ സ്മെല്ല് വരും. ഉം ഹസ്ബൻറ് നാട്ടിലുണ്ടാവുലൈക്കാരല്ലാ
ആ നാട്ടിലുള്ള ആളെന്നേണ്.
ആ
ആ അവിടുത്തെ നാട്ടിൽ ഗൾഫിലാ
അല്ല ഇവിടെ നാട്ടി തന്നേണ്.
ഉം എന്താ പണി
ഒരു കടേണ് ഷോപ്പ് ഡ്രസ്സിന്റെ ഷോപ്പാ
ഉം ഉം
ആ
പിന്നെ ഇവര് ട്രാവൽസിലാണ് രാവിലെ പോയിട്ട് രാത്രി വരും
ഉം വൈകുന്നേരൊക്കെ സ് പെഷ്യൽ ഉണ്ടാക്കോ
സ്പെഷ്യൽ ഒക്കെ ഉണ്ടാകി - ഇന്നിപ്പോ ചെറിയ കുട്ടിയായിട്ട് അതൊന്നും നട ക്ക്ണ്ല്ലാ പാവം ഹസ്ബന്റിനോട് പറയും എന്തേലൊക്കെ സ്നാക്സ് കൊണ്ടരാന് കുട്ടികൾക്ക് സ്കൂൾ വിട്ടു വരുമ്പോഴേ
ഹസ്ബൻറ്റിന്റെ വീട്ടി തന്നല്ലേ അല്ലെ തന്നെ മറ്റെ ആഹ് മറ്റെ നോക്കാൻ ആളുണ്ടാവുലല്ലോ
ഇല്ല ഇവിടെ ഒന്നരാടം ചേച്ചി വരും ഹെൽപ് ചെയ്യാനൊക്കെ
തന്നാ
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയ് ഇങ്ങനെ ചെടികള് പൂക്കള് അങ്ങനെക്കെ താല്പര്യം ഒണ്ടോ
ആഹ് ആഹ് ചെടിനോ ട്ള്ള താല്പര്യം തന്നെയാണ് ഞാൻ ചെടി പ്രാന്തത്തിയാണ് വീട്ടില് ആഹ് വീട്ടിലൊക്കെ ചെടിണ്ട് ഇഷ് തോനെണ്ട് ആ പൂക്കളല്ല പൂക്ക ആ പൂക്കളല്ല ചെടികൾ പിന്നെ കൊറേ റ്റം ഉം വേറൊരു പൂക്കളില്ലാത്ത ചെടികള് ഉണ്ടാല
ആഹ് എലകള്
ആഹ് അത് ആഹ് ആഹ് ആഹ് ആഹ് അത് അത് ആഹ് അത് രസാണ് കാണാന്
ഉം ഇവിടെ ആഹ് ഇവിടെ കൊറേ ചെടികള് ഉമ്മാ ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെടി അപ്പൊ ഇങ്ങട്ട് പൂക്കളൊക്കെ ള്ള ചെടികള് കൊണ്ടുന്നിരുന്നേ എൻറ്റുമ്മ അല്ല എൻറ്റുമ്മ അല്ല അല്ല എൻറ്റുമ്മ അപ്പൊ കൊറേ കൊണ്ട്ന്ന് ച്ചിരുന്നു ഇപ്പൊ ഞാന് പ്രസവായിട്ട് പോയിങ്ങനെ റസ്റ്റൊക്കെ ആയിട്ട് ഒക്കെ ഉണങ്ങിപ്പോയി വെള്ളം പാരൻ ആരുവില്ലാത്തോണ്ട് മുപ്പരി രാത്രിൽ വരുള്ളൂ അങ്ങനെ പിന്നൊക്കെ ബഡ്ചെയ്താട്ടോ മാവ്, പ്ലാവ് ഒക്കെ ബഡ് ചെയ്തതാണ്. അതുകൊണ്ട് വേഗം വേഗം കായ്കണണ്ട്.
അതുതന്നെ ആ
ഉം
ആ ആ ആ ആ ആ ആ എവിടുന്നാണ് വെങ്ങ ചെടിയൊക്കെ എവിടുന്നാ വാങ്ങല്?
ചെടി ആരുമ്മേ ഉമ്മ ഒരു വീട്ടിലേക്ക് പോകുമ്പോ അങ്ങനെ കൊടുക്കുവല്ലോ.
ആ അങ്ങനെ വങ്ങണ അല്ലേ
ഉം പിന്നെ കടകൾന്നൊക്കെ വാങ്ങും കിട്ടും അങ്ങനെ. ഉം പക്ഷെ ചെില ചെടികൾക്ക് നല്ല വില കാരം ഉണങ്ങി പോയി കഴിഞ്ഞാ ഭയങ്ക വെഷ ഇന്നാണ് മനുഷ്യൻ എല്ലാം അങ്ങനെ പൂ ഇല്ലല്ലോ.
ആ ആനക്ക് ഇണ്ടാക്കി കൂടെ കുറച്ചു ചടിയൊക്കെ
ആ ഇനിയിപ്പ ഈ കുട്ടിനെേറ്റു വെള്ളം പാരൽ നോക്കല് നടക്കൂല്ല. ഇനി കുട്ടി വലുതാവട്ടെ അങ്ങനെ ചെടികള് കാണാനൊക്കെ ഇഷ്ടമാണ് പ പക്ഷെ കൊണ്ടറക്കാന് ഉം ആ ഭയങ്കര ടൂറിന്റാൾക്കാരാണ്. ഫാമിലി ഹസ്ബൻഡിന്റെ ഫാമിലി ആ ഹസ്ബൻഡന്റെ ഉമ്മയും അതെ ഉപ്പ പ്പ അതെ ഓരോ അക്ക ഭയങ്കര ടൂറിന്റെ ആൾക്കാരാ
ഏ ഇപ്പ അടുത്തെടക്കിനും പോയിരുന്നാ?
ഡിസംബറിൽ എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല ഞാ റസ്റ്റ്ല്ലായിരുനോ അപ്പൊ ഡിസംബറില് ഫുള്ള് ടൂർ ന്നെയായിരുന്നു കുട്ടികളൊക്കെ പോയി റിസോർട്ടിലൊക്കെ നിന്ന് പുല്ലും ഒക്കെ
ആ എവിടെ എവിടെക്കാ പോയത്?
സ്ഥലം പറയാൻ പറ്റൂല്ല
ആഹ് ആഹ് ആഹ് അങ്ങനെണല്ലേ ആഹ് പി
സ്ഥലങ്ങളിലേക്കാണ് പോകല്
ആഹ് അത് ശരി
പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ അറിയോ?
ബിരിയാണി മന്തിക്ക ഉണ്ടാക്കും.
ആഹ്
ഉം ആ പിന്നെ സ്നാക്ക് ആയിട്ട് ആ ആ അങ്ങനെ പരീക്ഷിക്കും കൊറേ ഒക്കെ പരീക്ഷിക്കും കൊറേ കൊളാവും കൊറേ കൊളാവാതിരിക്കും അങ്ങനെയൊക്കെ ഇണ്ടവും
അതൊക്കെ തന്നെ കാരംതക്കതിൽ നമക്ക് ഇൻട്രസ്റ്റ്ല്ല്മള് ചെയ് ശരിയാവോളം ഉം ആ ഉണ്ടാക്കും ക്രീം കേക്ക് ഒന്നും പരീക്ഷിച്ചിട്ടില്ല സ വെറുതെ കേക്ക്ണ്ടാക്കുംപ്പൊക്കു പറയും ക്രീമിട്ട്ഉടെമാറ്
ആ എനിക്കു അതെന്നെ ക്രീമിട്ട്കാട്ട് കേക്ക് ശരിയാവിണ് ഇല്ല്യ
ആ ക്രീമിന് എന്തൊക്കെ ഏസി ഏസിറൂമൊക്കെ വേണം അത് അലിഞ്ഞു പോകാതിരിക്കാൻ ഭയകര സ
അ ആ അങ്ങനെ
ഉം ആ അങ്ങനെ ണ്ടാക്ക്ണോര് അങ്ങനെയുണ്ട എനി പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് അതിനെ ഡയറക്റ്റ് കേക്കുമ്പൊക്കെ വെച്ച് വേഗം ഫ്രീസർ തന്നെ വെക്കുക കേക്ക് അങ്ങനെയൊക്കെ ചെയ്യണം തണുപ്പ് വിടരുത്
ആ അല്ലെങ്കി അല്ലിഞ്ഞി പോവുലേ ആഅത് ശെരി അവള് വിണ്ട് വിൽക്കോ
ഇല്ലേ കടയിന്ന് വാങ്ങണ മാതിരീ ഒന്നാവൂല
ആ ചെലോര് ഇന്റെ നാത്തൂന് ണ്ടാക്കും എന്ത് പർഫെക്റ്റ് കേക്ക്എടോ കടേന്നൊക്കെ കി കിട്ട്ണപോലെത്തെ കേക്ക്
ക്ക്ണ് ണ്ടോ
ആ അവളിക്ക് വീക്കാച്ചാല് ലൈസൻസ് എടുത്തിട്ടില്ല
ആഹ് ഉം ഇവിടെ ഞങ്ങളടെ അയൽവാസി ഒക്കെ ഓലൊക്കെ വെറുതെ എന്താ വിറകടുപ്പില വരെ ഉണ്ടാ ചെറിയ ചൂട് വെച്ചിട്ട് എത്ര അടിപൊളിയായിട്ട് വാങ്ങണ പോലെ
കണിയെടവഴിക്ക് ഭയങ്കര ഇനമ ക്കക്കൊ ഭയങ്കര ഇഷ്ടണീ കേക്ക്
ആഹ് എന്നെ എന്താന്ന് അറിയില്ല അ ഞാൻ ചോദിച്ചു പറ വെറുതെ മുട്ടട്ടാലും ഓക്ക് അങ്ങനാവും അതോരോരുത്തരെ കയിവ
ആഹ് അതങ്ങനെതന്നെ ആവും അതെന്നെ കഴ്പു അതന്നെ ഭങ്കര ചെലവർക്ക് ഭങ്കര കൈപ് പുണ്യാവും ചിലവര്ക്ക് ഫു മറ്റ് സ സാദാ ഫുഡ് ഉണ്ടാക്കാനാവും കൈപുണ്യം.
ആ ഇവിടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഫ്രണ്ടിന്റെ വൈഫ്. അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി. ഇപ്പൊ വല്യ കടയക്കായി. എന്നെ കല്യാണം കഴി കൊണ്ടുവരുമ്പോ ഒരു പണിയും ഉണ്ടായിരുന്നില്ല. ഓൾക്ക് അങ്ങനെ വെറു അതേട്രൈ ചെയ്തപ്പോ അങ്ങനെ ഒരു കഴിവാണ് അതൊക്കെ ഭാഗ്യാണ്.
ആ അത് തന്നെ അത് തന്നെ
കുട്ടികളൊക്കെ എങ്ങനെയെ മൊബൈൽ മൊബൈല് കാണുന്നുണ്ടോ മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ
അള്ളാ എൻ്റെ രണ്ട് മകളും മൊബൈലിന്റെ ആൾ- കാരാണ് കൊടുക്കാ- നിക്കാതിരിക്കയാണ് തല്ലാണ് വീട്ടില് മൊബൈൽ- രണ്ടും കൂടെ തല്ലു വാങ്ങലും പഠിക്ക സ്കൂൾ തന്നെയല്ലായിരുന്നു ഫോണിമേ കളി തന്നൊയിരുന്നു
കുട്ടികളോട് ന ല്ലോ ഒച്ചയിടൽ ഉണ്ടോ
ഞാൻ ഒച്ചയിടൽ ഒക്കെ ഉണ്ട് തല്ലലൊക്കെ ഉണ്ട് ആ ഇന്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്നില്ലേ
ഞാന് പരമാവതി ഒച്ച- ഒച്ചേടാതിരിക്കാൻ വേണ്ടീട്ട് കാര്യം നമ്മള് സൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ-
ആഹ് ആഹ് ശരിയാണ് ശരിയാണ് അതല്ലടാ കടലൊക്കെ കാണാൻ പോകുവോ കടല്
ആ ബീച്ചിലല്ലേ ആ ഞാന് ആഹ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെക്കെ ടൂറിന്റെ ആൾക്കാരല്ലേ അനങ്ങിയാ പോകും ബീച്ചിൽക്കും റിസോർട്ടിൽ ക്കും കും അങ്ങന അനങ്ങിയാ ടൂറ് കൊണ്ടോയ്
ആഹ് ആഹ് ആഹ് ആഹ ആഹ്
മൂത്താപ്പക്കെ അവിട ബീച്ചി കിടുത്താണി അപ്പൊ അരുക്കൊക്കെ ഉം ഉം നല്ല രസാണ് ഇപ്പൊ വിരുന്ത് പോകുമ്പോഴൊക്കെ അങ്ങട് പോകും
കുട്ടി രാത്രി ഒറങ്ങോ ചെറുത് രാത്രി ഒറങ്ങോ?
ചെറുതിന് രണ്ടു മൂന്ന് ദിവസായിട്ട് ഉറക്കല്ല. ഉറങ്ങിരുന്നു ഇവിടെ വന്നിട്ട് എന്റെ വീട്ടിന്ന് ഉറങ്ങിട്ടില്ല കേട്ടോ എന്താന്ന് അറിയില്ല അങ്ങനെ ഇപ്പൊ റെഡിയായി വന്നിരുന്നു. ഇപ്പോ സുഖവില്ലാതെ ഇരിക്കണ് ജലദോഷം. കുടിച്ചിട്ടേ അപ്പൊ കരച്ചിലും ഇതൊക്കെങ്ങനെ ഇങ്ങനെ ഞാനും മൂപ്പര് മാറി-മാറി ഇട്ടു നടക്കും കുട്ടി കരയണ്ടില്ലേ? ആഹ് ആന്ന് ശരി
ചെന്നാ